ഹെലോ
ഔ ഹേ കേക്കാവോ? കേക്കാൻ പറ്റോ ഞാൻ ആണേ മെകളിൽ ഇട്ട തുണി ഉണങ്ങിയോ നോക്കാനിട്ട് കയറുവാ
ആണോ?
ആഹ് ഉണങ്ങിയെങ്കിലേ അതെല്ലാം കൂടെ എടുത്തു വെക്കുവാണേ അടുത്ത തുണി ഇടാവല്ലോ ആഹ് ഇപ്പോഴേ പറ്റത്തുള്ളൂ മേളി കയറി ഇറങ്ങി കേറി എറങ്ങി മടുക്കുവാ
ഉം നടുവിന് വേദന ഒക്കെ എങ്ങനെയുണ്ട്
ആഹ് കെടക്കാൻ മേല ശകലം പോലും നെലത്ത്
ആഹ് നെലത്ത് കിടന്നാൽ അല്ലേലും തണുപ്പല്ലേ
ഇപ്പഴുന്നും വൈകിട്ട്ല്ലാം തണുപ്പ അത് കാരണം ഭയങ്കര പാടാ കിടപ്പ്
അതെ അതെ
ഞാൻ പിന്നെ എഴുന്നേറ്റിട്ട് രാവിലെ എഴുന്നേറ്റിട്ട് കട്ടിലേൽ ഒരു കുറച്ചു നേരം കെടക്കും നീണ്ട് നിവർന്ന് എന്നിട്ടാ ഞാൻ
നടുവിന് തേക്കുന്ന ഒരു എണ്ണയൊക്കെ വേടിച്ചു വെച്ചേരെ കുഴമ്പൊക്കെ
ആഹ് ആവശ്യം വരിവായർക്കും ഇനി അല്ലേ
ഉം ഒരു ഏഹ് ഇങ്ങനെ ചീറ്റിക്കുന്ന ഒരു സാധനം കിട്ടും മെഡിക്കൽ ആഹ് ആശുപത്രികളിൽ ആശുപത്രികളല്ല മരുന്ന് കടകളിൽ
ആഹ് ആഹ് അത് മതിയോ
ആഹ്
ആഹ് എന്തായാലും മേടിച്ച് വെക്കണം
ആഹ് അത് ഒന്ന് ചെന്ന് ചീറ്റിച്ചാ മതി നമുക്കിപ്പ നടുവിന് വേദന എടുക്കുമ്പോ അതൊന്ന് ചീറ്റിച്ചാ മതി
ആണല്ലേ
ഉം നിമിഷം നേരങ്ങൾ കൊണ്ട് തന്നെ നടുവേദന പെട്ടെന്ന് മാറി കിട്ടും
ആഹ് അത് ന നടുവിനൊന്ന് പറയാൻ പറ്റത്തില്ല അരക്ക് ചുറ്റുവായിട്ട് ഒരു വേദനയാ
ബുദ്ധിമുട്ടായിരിക്കാ
പറഞ്ഞു പോകുന്നതു പോലെ
ആണ്
ആഹ് പണിയെല്ലാം തീർന്ന് വരുമ്പോത്തേനു തന്നെ ഒരുപാട് നേരവാകും. ഇരിക്കാനൊന്നും പറ്റുന്നില്ല.
ഈ എന്ത് പ്രശ്‌നം
അതുകൊണ്ടൊക്കെ ആയിരിക്കാം എന്ന് തോന്നുന്നു.
ഉം.
ചോനൊന്നും ഇരിക്കാൻ പറ്റിയാലല്ലേ? പണിയല്ല. തീർന്ന് ഇരിക്കുമ്പ തന്നെ സന്ധ്യാവും.
സന്ധ്യ ആവൂലെ.
ഹു ഹു അത് കാരണം...
ഉം ഉം ഉം ഏഹ്
അമ്മ ഉണ്ടെന്ന് നന്ന പിള്ളാരെ നോക്കിയിരിക്കും. ബാക്കി നമ്മളന്നെ ചെയ്യണം. ഇല്ല.
കൈ സഹായമില്ല ആരും.
ആഹ് ചെലോര് അങ്ങനാ ചെലോരുടെ സ്വഭാവം അങ്ങനാ
എന്തേലും സഹായം ഒന്ന് അരിഞ്ഞു പെറക്കി തരുവോ? തൂത്തു വാരി ഇടു അല്ല കുഞ്ഞുങ്ങളെ ഒന്ന് കുളിപ്പിക്കുകയൊക്കെ ചെയ്യവാണേ... നമ്മക്ക് ഒരു സഹായവാ ഇതെല്ലാം തന്നെ ചെയ്യുന്നത് കൊണ്ട് പറ്റുന്നില്ല.
ആഹ് ഭയങ്കര ബുദ്ധിമുട്ടാല്ലേ?
ഭയങ്കര ബുദ്ധിമുട്ടാ.
ആഹ്
ആഹ് നമ്മടെ അവസ്ഥ... ഞാൻ ഇപ്പോ ഓർക്കായിരുന്നു. ഇപ്പോഴായത് കൊണ്ട് എനിക്... ഇത്രയ് വല്ല്യ കുഴപ്പ ഇല്ലാണ്ട്...
ഉം ഉം ഉം..
പണിയൊക്കെ ചെയ്യാം. പക്ഷെ, നേരത്തെ പ്രസവൊക്കെ കഴിഞ്ഞ സമയത്ത് ഇനി വെ വായിരുന്നെങ്കി എന്നും പിന്നെ... കുഴമ്പിട്ട് പിടിക്കാനാ നേരം കാണത്തുള്ളൂ.
ഒരു വിശ്രമം വേണ്ട. ഒര അവസര അ ആ സമയാണല്ലോ?
ഉം ഉം
ആ സമയത്ത് വരാതിരുന്നത് എന്തായാലും നന്നായി.
അതെ, ഹിയോ ഇല്ല ഞാൻ... ശരിക്കും ഞാൻ പെട്ടേനെ.
അതെ അതെ, ആഹ് കുഞ്ഞുങ്ങളുടെ ചോറൂണിന്റെ സമയത്തൊക്കെ ഇവിടെ ആയിരുന്നെങ്കിൽ
അതെ.
അന്റെയും നല്ലതിനാണെന്ന് കരുതുക.
ആ അത്രേ ഉള്ളു എന്റെ നല്ലതിനാന്ന് ഞാൻ കരുതത്തുള്ളൂ.
ആഹ്
എല്ലാരു ഇങ്ങനെ.... പണ്ടുള്ളൊരൊക്കെ പറഞ്ഞ ഞാ കേട്ടിട്ടുണ്ടേ നമ്മള്... പ്രസവിക്കുന്നതിന് മുമ്പത്തെ ശരീര ആയിരിക്കെയെല പ്രസവി... ച്ച് കഴിയുമ്പോളന്ന്?
അതെ അതെ.
ആഹ്, അതതാ സത്യവാകട്ടോ നമ്മുടെ അവ... അപ്പോഴത്തെ ആ ഒരു ഇത് ആയിരികേല പിന്നീട്.
അതെ അതെ.
ഒരുപാട് മാ
ഒരുപാട് മാറ്റം വരും നമ്മളത്... അല്ലെങ്കിൽ പിന്നീട് നമ്മൾ ഓരോ വ്യായാമം ഒക്കെ ചെയ്ത്... പഴേ പടി ആക്കി എടുക്കണം. നമുക്ക് അതിനോ നേരമുണ്ടോ?
ഹോ വ്യായാമം ഒന്നും ചെയ്യാൻ നേരൽയ. എല്ലാരും പറയുന്നുണ്ട്... ആഹ് നമക്ക് കഴിക്കാനെവിടന്ന നേരം
ഉം
കഴിപ്പും കുടിപ്പും ഒക്കെ ഒരു കണക്ക വൈട്ടാണേലും ഇവരൊറങ്ങാതൊന്നും കഴിക്കാനും കുടിക്കാനും സമയം
പറ്റത്തില്ല ആഹ്ആഹ്
പിന്നെ അവരെ അവരെ രണ്ടും രണ്ട് സമയത്താ ഒറങ്ങും ഒറക്കി കെടത്തി കഴി ഞാൻ നേരത്തെ പതിനൊന്നരയാവും അല്ലെ പതിനൊന്നാവും അപ്പൊ കഴിച്ചിട്ട് കെട ക്കുവല്ലേ അത് പിന്നെം ശരീരത്തി തന്നെ പിടിക്കുവല്ലേ പിന്നെ വണ്ണവൊക്കെ വെ ക്കുവല്ലേ അല്ലാതെ തൊന്നും ശരീരം അയയുന്നില്ലല്ലോ അയിയാൻ പറ്റുന്ന പണിയൊന്നും
അതെ പണിയൊന്നും അല്ലല്ലോ ചെയ് കൊറെയൊക്കെ അങ്ങനെ വരത്തുള്ളൂ മാ വര്ണോങ്കി തന്നെ തെറിഞ്ഞ് നമുക്ക് പറ്റത്തൂല്ല
അങ്ങനെ
ശ്രദ്ധിക്ക്യാ പറ്റുന്നത്രം ശ്രദ്ധിക്ക്യാ ഉം
എല്ലാ ഓരോരോ എന്തോ? നേ എന്നാ പറഞ്ഞത് കേട്ടില്ല
ആഹ് ഞാ പർയുന്നെ കേക്കാവേ ഞാ പറയുന്നെകേക്കാവോ?
ആഹ് എനിക്ക് ഇപ്പൊ കേക്കാം നന്നയിട്ട്
എടക്കിടക്കീ സ്ക്രീ ഉം സാങ്കേതിക തകരാറുണ്ട്
ആഹ് കാലാവസ്ഥ ഇവിടാണെങ്കി ഈ മിടി ഇതൊന്നും കിട്ടേല്ല വിൾച്ചാൽ കിട്ടു ഇല്ലാത്ത സ്ഥലവാണെ
ഗ്രാമപ്രദേശവല്ലേ ടൗൺ ഏരിയ ആണെന്ന് പറഞ്ഞാ അതും ഗ്രാമപ്രദേശവല്ലേ
ആ ടൌൺണാണ് പറഞ്ഞാലും കുറച്ച് കേറിയാ അപ്പവിടെ ചെലെ ചെലതിനെക്കെ കിട്ടത്തുള്ളൂ അവിടെ ഇവിടെയൊക്കെയായ്ട്ടിങ്ങനെ ശ്രദ്ധിച്ചൊക്കെ നിന്ന ശ്രദ്ധ ഒരു സ്ഥലത്ത് തന്നെ നിന്നാ ചെലപ്പോ വെല്യ കൊഴപ്പയില്ലാതെ നിക്ക്യാൻ പറ്റും
ആഹ് ഹാ ഹാ
അങ്ങനെ എക്കെയ ചെയ്യുന്നത്
ഉം
കൊറേ തുണി ഒണങ്ങി ഇനി പിള്ളേരുടെ കുഞ്ഞു കാറ്റത്തു ഉണങ്ങാനുണ്ട് അതെല്ലാം ഞാൻങ്ങനെ ഒരു ടൈം നമ്മള് വേള്ളം പിടിച്ചു വെകുന്ന ജലസംഭരണി പോലത്തെ ഒരു സാധനം ഉണ്ടെ കറുത്തിട്ട് അതിന്റെ മേളിലോട്ട് ഞാൻ പിന്നെ കൊടഞ്ഞിട്ട് താവുമ്പ അവി
വാണം ആഹ് ഞങ്ങള്
തുണി ഒണങ്ങികി കിട്ടുക എന്ന് പറയുന്നതാണ് ഏറ്റവും വല്യ പണി
കാര്യം ഇഞ്ഞും അതെ
അത് കിട്ടി ഓഹ് സത്യം അലക്കുന്നത് പിന്നെയും പ്രശ്നവില്ലേ
എടക്കിടക്ക് പോകുന്നുണ്ട് കേട്ടോ ഉം സൗണ്ട് പതിയെ കേക്ക്ന്നപോ
അതേ ഞാൻ അകത്തോട്ടൊന്ന് കേറിയതാണെ പിള്ളാരെ കെടത്തുന്നെ സാധനം ഉണ്ട് അതിനെ മൂത്രമണവാ
ആഹ് ഹാ ഹാ
പിള്ളാരെ മൂത്ര ഒഴിക്കുന്നേല്ലേ പൈ അപ്പൊ അത് ഞാനെന്നാ ഒരു മിറ്റത്തോട് ഒരു പാ വിരിച്ചട്ടെ
അഹ് ഹാ ഹാ
അതിന്റെ മേള്
രാത്രി കാലങ്ങളിൽ സഹായിക്കുന്ന സാധനം ഉപയോഗിക്കാറില്ലേ ഇപ്പം കുഞ്ഞുങ്ങൾക്ക്
ഒണ്ട് പക്ഷേ എടെക്ക്യൊക്കെ ആഹ് സ് എങ്ങനാണോ മണമുണ്ട്
നമ്പർല്
ഉം കഴുകണംന്നുണ്ട് പക്ഷെ നല്ല മഴ പെയ്യാതെ കഴ്കി അല്ല നല്ല വെയിലില്ലാതെ കഴ്കിയിട്ട കഴിഞ്ഞാലേ
ആഹ് ആഹ് ആഹ് ഓളാങ്ങ്പ്പവ്ണ്ട്
ഓഹ് അത് കാര്ണം പിന്നെ കഴ്കാത്തെത് കഴികി ഇട്ടിട്ട് പിന്നെ ഒണങ്ങിയില്ലെങ്കി കെടക്കാ
ആഹ് അതും പാടാ
നും പറ്റത്തില്ല ആരാ വെടെകൊണ്ട് ആഹ് എവിടാനും പിന്നെ
എല്ലാം ഒണങ്ങി എടുക്കണ്ടേ ആഹ് കഴിഞ്ഞോ തു തുണിയെല്ലാം വിരിച്ച് കഴിഞ്ഞോ കേൾക്കാവോ? കേൾക്കാവാേ പറയ്ന്നെ എനിക്കി കേൾക്കുന്നില്ല കേൾക്കുന്നില്ലാ ആഹ് ദൂ കേക്കാമോ ഇല്ലയോ എന്നറിയില്ല
നമ്മളത് ചിയ്യാൻ